ഹലോ കേൾക്കാണ്ടോ ഗുഡീവനിംഗ്
കേൾക്കുന്ന്ണ്ട്
ആ ഉണ്ട് അല്ല ഞാൻ ആ അത് പിള്ളേര് ഫോ മറ്റേ ടി വി ലേ
ആ ആ ആ എല്ലാരും സ്കൂള്ട്ട് വന്നോ
സ്കൂള് വിട്ട് വന്നിട്ട് ആ അപ്പൊഞ്ഞി പാട്ടിന്റെ സമയാ അതെ അതെ അതാഞ്ഞിപ്പൊ കൊർച്ച് നേരത്തേക്ക് അതായിരിക്കും
ഇനിപ്പാ അപ്പൊ വായിക്കാനൊക്കെ എപ്പളാ തൊട്ങ്ങാ
ഇണ്ട് പഠിക്യാണ്ട് ആവശ്യത്തിന്ണ്ട് മൂന്ന്സം ഇഞ്ഞി ലീവാണ്ലോ അപ്പൊ കൊർച്ച് കഴിഞ്ഞിട്ട് ആ നാളെ ഇല്ലലോ പിന്നെ പിന്നെ അതെല്ലേ സാറ്റർഡേ സൺഡേ ല്ലേ
ഇവടെ മക്കകൈന് ശെനിഅ ഓൾറെഡി വെള്ളി ലീവാണ്.
ആഹ്
ശെ ശെനിയാ ക്ലാസ് അപ്പൊ പിന്നെ നാളെ മാത്രേ ലീവൊള്ളൂ
അതെലേ അപ്പൊ ശനിയാഴ്ച ക്ലാസ്സ്ണ്ട് ആ ആ ഏ ഇണ്ട് ആ അല്ല എല്ലാ ആ എല്ലാ ശെനിണ്ടോ?
ആ എല്ലാ ശെനി ഉണ്ട് വെള്ളിയാണ് ലീവ്
അതെലേ
ആ ഞാൻ പറിണത് ഇങ്ങക്ക് എക്കോ ആയിട്ട് കേക്ക്ണ്ടോ
ആ ഒര് എക്കോ പോലെ ത്ണ്ട് ആ എന്താ
ആ അറീലേ ഞാൻ പറിണത് ഇൻക്കന്നെ കേക്ക്ണ്ട്
ആ ഇണ്ട്ലേ അതെന്താ ഇന്റെ ഫോൺ ഇല്ലലേ അതെ ആ എന്താണാവോ
ആ എന്താ പിന്നെ ചായക്കെന്താ കൊടുത്തെ മക്കക്ക് പണികള് ഏ എ കഴിഞ്ഞിട്ടില്ല നോമ്പല്ലേ ഞങ്ങക്ക് നോമ്പാണ്
ആ നോമ്പ് ലേ ആ ഇത് ഉം നാളെയുണ്ട്ലേ അപ്പൊ ഒരു നേരം ഫുഡ് കഴിക്കാപറ്റൊള്ളുലേ
ഒരു നേരം നല്ല പൊൽ ച്ചെക്ക് കഴിക്കണം രാവിലെ ബാങ്കൊട്ക്ക്ണേൻ്റെ മുന്നേ പിന്നെ ന്നേ ഏ പിന്നെ മാതിരിപ്പ് കൊടുത്താല് പിന്നെ എപ്പോഴും തിന്നാലോ നേരം കൊളക്കോള തിന്നാം
ആ വാങ്ക് കൊടുത്ത കഴിഞ്ഞാലേ ആ അങ്ങനൊവവുമ്പോ കൊഴപ്പില്ല ആ പകല് മാത്രം കുഴപ്പള്ളൂ
അതെ പാ കൊടുക്കുന്നേരെ കാത്തു നിക്കണം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റൂല നിങ്ങ നിങ്ങളെ നോമ്പോന്നും അങ്ങനെല്ലല്ലോ അല്ലേ
ഇല്ല എനിക്കറിയില്ല
നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ മറ്റേ പച്ചക്കറി മാത്രം അങ്ങനെയല്ലേ നോ മ്പ് ണ്ടാവല്
ആ നോൽമ്പ് നോൽമ്പ്
ആ ആആ
ആ അങ്ങനെ പച്ചക്കറി ഐറ്റംസ് അങ്ങൊക്കെ എപ്പ എന്തെലും കഴിക്കാ ഉ ആ അത് എനിക്ക എക്കോ കേക്കുന്നുണ്ടല്ലോ
ണ്ടോ ആരത്തെ ഇങ്ങളെ സൗണ്ട്ന്നെ നിങ്ങൾ കേക്കണേ എന്നാ ഇൻക്ക് ഇപ്പ നിന്നണ്
ആ എനിക്കിപ്പ കേക്കാണ്ട്
ഒന്ന്
ആ ആ അതെതെ എന്തേലും കൊഴപ്പായിരിക്കാം
ഉം
അതെ ഉ പിന്നെ എന്താണ്
പിന്നെന്താ മക്കള് എത്ര ആളാ ഉള്ളത്
മക്കള് രണ്ടാളുണ്ട് രണ്ട ആൺകുട്ടികളുണ്ട്
ഏ ഓരൊക്കെ ക്ലാസ് പോണലോ
ആഹഒരാള് യു കെ ജി പിന്നെ ഒരാള് ചെറുതാ രണ്ട വയസായിട്ടുള്ളു
ഏ
ആ ഇല്ല ഇല്ല മൂന്ന് വയസ ആവണ്ട അംഗൻവാടിക്കൊക്കെ പോണമെങ്കിൽ അതെ അവിടെയ വീട്ടില ഇവിടെ അല്ലോ ആ അച്ഛണ്ട് അമ്മ ഉണ്ട് പിന്നെ ഏട്ടൻ ഞങ്ങൾ ആ
ഞങ്ങള് ഒറ്റ കുടുംബമാണ് ഇങ്ങനെ മാറിയതാണ് തറവാട്ടിൽന്ന് മാറി ഇപ്പം മൂന്ന് കുട്ടികളും ഹസ്ബൻറും ഞാനും വലിയ മോന് മാത്രമേ സ്കൂള് പോവാലുള്ളൂ ഏ പണികളൊക്കെ കഴിഞ്ഞണോ വീട് പണി
നീ ബാക്കി പണികള കിടക്കണു
ഉ പിന്നെ പൊന്തിണ്ടാവലല്ലേ കല്ലൊക്കെ ഇറക്കീണോ
ആ ഉണ്ട് ഞാ കൊറച്ചേശെ കൊറച്ചേശെ ആയിട്ട് ഇനി ചെയ്യാരിചിട്ടാ പൈസനുസരിച്ച്
ആ ആഹ് ഇനിപ്പോ കല്ലിനും എല്ലത്തിനും
ഭയങ്കര വെല ഇല്ല പിന്നെ അതാണ് പിന്നെ മെയിൻ പ്രശ്നം പൈസ കൂ
ന്റെ വീട് പണിക്കെയ് ആദ്യം എന്ത് ചെയ്തറിയോ ആദ്യം കല്ല് എറക്കിയേക്കയ്നിം കല്ല് പടവിനുള്ള കല്ല നല്ല വെല ഇങ്ങനെ റാത് ഇങ്ങനെ കിട്ടിയപ്പം ഇവിടെ നാട്ട്ന്നെന്നെ അങ്ങനെണ്ട്ന്ന് പറഞ്ഞപ്പം അങ്ങനെ വേം ഏറക്കി പിന്നങ്ങട് തൊടങ്ങി അന്ന് അന്ന് പിന്നെ ആ കല്ലറക്കി ഒരു കൊല്ലം കഴിഞ്ഞാരെയാണ് വീട് പണി തൊടങ്ങിയത്
അതെല്ലെ ആഹ് ആഹ്
ഡിഫറന്റ് വന്നു
അതെ അതെ വൈറ്റിനൊക്കെ ഭയങ്കര വ്യത്യാസം ഞങ്ങള് കല്ലറക്കി അപ്പ തന്നെ വേഗം തറ പണിയൊക്കൊക്കെഞാൻ കഴിച്ചിട്ടു.
ഏഹ് തറക്ക് ഏതാ കരിങ്കല്ലല്ലേ?
ആഹ് കരിങ്കല്ല്.
ഉം വല്യ വീടാണോ സ്ക്വയർ ഫീറ്റ്
വെൽ വല്യ വീട് അത്ര വല്യ വീടൊന്നല്ല ചെറ
ഏഹ് ഞമ്മക്കും ഇങ്ങനെന്നെ ചെറുതന്നെ റൂ രണ്ട് റൂമും അടുക്കള അങ്ങനെ ആയിട്ട് ഒരു നിലന്റെ പണിയേ കഴിഞ്ഞിട്ടുള്ളൂ.
സ്ഥലം അധികം ഇല്ല അപ്പൊ മോളി ക്കെടുക്ക ഭാവിയിൽ മോളിക്ക് എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്
ആഹ് അതന്നെ നമ്മളും അങ്ങനെന്നെ ഇനിയിപ്പോ റൂമൊക്കെ ഇപ്പോ ആവശ്യത്തിന് മോളിൽ എടുത്താലും മതിയല്ലോ. മുറ്റം കുറവാ.
ആഹ് മുറ്റം കുറ ആ ഞങ്ങൾക്കും അതെ മുറ്റം തീരെ ഇല്ല.
ഉം ഉള്ളിടത്ത് ഇവ്ടെ ഒരു പരത്തി ഒരു പെര ഇണ്ടാക്കി.
അതെ ആഹ് പിന്നെ രക്ഷപ്പെട്ടു കിച്ചൺ ഒക്കെ അല്ലെ?
ഉം ഞമ്മള ഇന്റീരിയർ ഒക്കെ ചെയ്ത ആവശ്യത്തിന് ഇപ്പ അതന്നെ മതിയല്ലോ വൃത്തികേടാവാൻ
അതെ അതെ ആവശ്യത്തിനുള്ളത് മതിയല്ലോ. ആഹ് പിന്നെ എന്തേലും വർക്ക് ചെയ്യണ്ടോ?
ഇല്ല വർക്ക് ചെയ്യണൊന്നുല്ല മക്കള് ചെറുതല്ലേ?
അതെല്ലെ ആ എന്താ ചെയ്യണവര്?
ഒന്ന് ചെറുത് ഒന്നര വയസായി ട്ടുള്ളു, രണ്ടാമത്തേന് മൂന്ന് വയസ്സായി നേഴ്സറിൽ കൊണ്ടെ ആക്കിയിട്ടേ ഉള്ളു. അതന്നെപ്പൊ ഒരു പണിയല്ലേ അവിടെ കൊണ്ടോയി ആക്കണം തിരിച്ച് ഇങ്ങട്‌ കൊണ്ടുവരണം.
ആഹ് ചെറിയ കുട്ടിക്ക് ഒന്നര വയസല്ലേ?
അതിനൊന്നര ആൺകുട്ടിയാ. ഉം ഉം ആ പിത്തനെ കുറച്ച് കൂടുതലാ നോക്കി നടക്കണം.
അതെ ശ്രദ്ധിക്കേണ്ട സമ
ഇപ്പ ഉം ഒരു ഫോൺ വിളിക്കണങ്കില് വരെ അടുത്തതും ഇങ്ങോട്ട് പോവാൻ വയ്യ ഇപ്പം വ വല്യ മോന് സ്കൂള് വിട്ടണ വന്നണ് അപ്പോ ഓനെ കൊണ്ട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ.
അതെയല്ലെ ആ ഇഞ്ഞിയിപ്പോ തിരക്കാവൂല്ലേ?
ആ ഇനിയിപ്പോ ഓനെ എത്താ പറയാ പഠിപ്പിക്കാൻ ഉള്ളത് നോക്കണം ഡയറിയും കാര്യങ്ങളൊക്കെ
ആഹ് അതെ അതെ
ഇഞ്ഞ് ഇപ്പൊ നാളെ ലീവല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തണുത്ത നിക്ക.
അതെ ഇവിടെ കുറച്ച് ദിവസത്തിന് ഭയങ്കരമായിട്ട് പഠിക്കാൻ കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഓരോന്ന് നോക്ക ക്കണം.
അതെ ഇന്നിപ്പോ ലീവായോണ്ട് ടീച്ചർ കൊറെ വർക്ക് വിട്ട്ണ്.
ആ അവര് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ലീവ് ഉള്ളെന്ന് വച്ചാ അന്ന് ഒരു കുന്നുണ്ടാവും എഴുതാനും പഠിക്കാനും ഒക്കെ. അവരാച്ചാ കളിക്കേണ്ട തിരക്കിലാവു ഉം.
അതെ പകല് കിട്ടൂല പിന്നെ വീട്ട വീട്ടില് ഞങ്ങൾ തന്നെ ഒള്ളൂ ഞങ്ങൾ മാറി താമസിച്ചല്ലേ. തറവാട്ട് പെര ഇവിടെ അടുത്ത തന്നെ നേരെ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ തന്നെ തറവാട് വീട്.
അതെ അല്ലെ ആ ആ അവിടെ എങ്ങനെ പാടത്തിന്റെ ഏരിയ റോഡിന്റെ ഏരിയ ഒക്കെ അങ്ങനെ? ആ അതല്ലേ ആ ഞങ്ങക്ക് ഇവിടെ പാടാ. ആ ങ്ങങ്ങൾ പാടത്താണ് ഇപ്പ ഉം അതെ അതെ. ആഹ് ചുറ്റും വെള്ളം തന്നെ ഈ പാടത്തിങ്ങനെ വെള്ളം നിക്കല്ലേ.
ഏഹ് നല്ല രസമായിരിക്കൂല്ലേ അപ്പം തോട്ടില് മീൻ പിടി
ആ ആഹ് രസൊക്കെ തന്നെ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവല്ലോ ഈ നേരത്തല്ലേ ഇറങ്ങണതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട്.
ഉം പക്ഷെ നമ്മളെ പുഴയും പോടെ അങ്ങ ഈ പാടൊക്കെണ്ടാവും മക്കളൊക്കെ മീൻ പിടി ക്കാം പോട്ടെന്ന് പർഞ്ഞാ ണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇന്റെ മോന് പിന്നെ കൂട്ടത്ത് ള്ളെ ചങ്ങായിമാരൊക്കെ വന്നാ ണ്ട് ഓന് പോവാണ് മീൻ പിടിക്കാന് ഇവടെ കൊർച്ച് ദൂരണ്ട് കൊർച്ച് പാടം അപ്പൊ ഞങ്ങള് വിട്ടില വള്ളം ഉള്ള സ്ഥലാവുമ്പളേ ഇവടെ പൂ ഇങ്ങനെ പൂ പൂക്കി വൊല്ലോ
ശെര്യ ശെര്യ അപകടങ്ങള്ണ്ടാവാ അത് മതി പിന്നെ ഇവടെ നേരെ പൊഴേണ് പിന്നെ അട്ത്തെന്നെ അട് ത്തന്നെ പൊഴണ്ട് പിന്നേ ഏഹ് ഉം
നല്ലെ രസായിരിക്കൂലെ നീന്തലൊക്കറിയോ?
ഇൻക്കറീല്ല അല്ല ഇന്റെ നാട്ടിലങ്ങനെ പൊഴന്നില്ല ത് വടെ ഇന്റെ വീട്ടിലാണ്പ്പെ. ഉം അപ്പൊ നീന്തലൊന്ന്വങ്ങനെ വെല്യ പിട് ത്തല്ല. ആഹ് പോവാറ്ണ്ട് ഇണ്ട് ണ്ട് ണ്ട് പോവും പക്ഷെ ഞാ അങ്ങനെ വെള്ള ത്തി എർങ്ങാനൊക്കെ ഭയങ്കര പേട്യാ
ഏഹ് ഞാന് പിന്നെ ഇൻക്കറീലേനി നീന്താന് പ്പൊ ഞങ്ങളിവടെ നൽ നർ ച്ച് കുളള്ളെ സ്ഥലാ അപ്പം ഹസ്ബൻഡ് ഓലൊക്കെ പോവുമ്പോ ഞാനും കൂട്ടത്ത് പോവും. അപ്പൊ എന്തേയ്ത് ഇന്നെ നീന്താ അറീലാർഞ്ഞപ്പോ കൊണ്ടോയി നടുകൊണ്ടോയിട്ടാണ്ട് നീന്തല് പഠിപ്പിച്. ഇപ്പം നീന്താ നല്ലോ അറിം പ്പ നല്ലോ നീന്തും ഉം അങ്ങനെ അമ്മള് ഒന്നിലും വേക്കോട്ട് നിക്കേര്ത് എന്തെങ്കിലും പഠിക്കണന്ന്ണ്ടെങ്കി ല അമ്മള് വേഗത്‌ ചെയ്യണം. ഇപ്പൊ നീന്ത ഇനിക്കൊന്ന് ഒരു കാലത്തും നീന്താൻ കയുന്ന് ഞാൻ വിശ്വസിച്ചി ല്ലേനി കാരണം ൻക്ക് അമ്മാതിരി പേട്യേനി
അതെ ഉം ആഹ് ആഹ്
ന്നാലെ അമ്മക്കത് കയ്യുന്നുള്ളത് മൻ സ്സിലാവൊള്ളു പ്പൊ വണ്ട്യോട്ടാനൊക്കെ ഇൻക്ക് നല്ലെ പേട്യാ
ആഹ് എനിക്കും അതെട്ട ഭയങ്കര പേടി ഇപ്പൊ ഞങ്ങള് ഇല് വണ്ടിണ്ട് പക്ഷ ക്ഷേ മുന്നൊക്കെ ചെറ്ത ഓടിച്ചിരുന്നു ട്ടോ. പക്ഷെ ഇപ്പൊ പേടിയാ
ഉം അതേപോലെ എൻക്ക് നല്ല പേടിയേനു അപ്പൊ ന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഔസ് കൂട്ടി വാങ്ങി അങ്ങനെ ഞങ്ങള പഠ്ച്ചു പക്ഷെ ഇ പിന്നെ ഞങ്ങള് പ്രഗ്നന്റ് ആയ ട്ട് കുറച്ച് ബ്രേക്ക് എടുത്തു അതുകൊണ്ട് പിന്നെ ഇപ്പം കൊർച്ച് ടച്ച് വിട്ട്ണ്.
അതെ അതന്നെ എനിക്കും പറ്റ്യേ ഞാന് പത്താം ക്ലാസ്സിലെക്കെ പഠിക്കുമ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തന്ന്ണ്ട്. അപ്പൊ പിന്നെ അവിട്ന്ന് ഇങ്ങട് ഒരു ഗ്യാപ്പായി ആഹ് വീട്ട്ന്ന് പിന്നെ വണ്ടില്ലാത്തൊണ്ട് പിന്നെ ഓടിക്കലുല്ല ഒന്നൂല്ല.
ആഹ് ഞാനുങ്ങനെ വിചാരിക്കും നമ്മക്കൊക്കെപ്പോ സ്വന്തായിട്ടൊരു വണ്ടിം ഓ വണ്ടിണ്ട് ഓട്ടാന് പിന്നെ ഞമ്മളെ വീട്ടിലില്ല ആങ്ങള ക്ക്ണ്ടേനി അന്ന് അങ്ങനെ ആങ്ങളെ കൊണ്ടന്നാണ്ട് ഓട്ടലേനി. ആങ്ങളന്റട്ത്ത്ന്ന് വാങ്ങിയാണ്ട് ഇപ്പൊ ഹസ്ബൻഡ് അതെ ഹസ്ബന്റിടുത്ത് ഒരു ബൈക്ക ഉണ്ട് പിന്നെ വീട്ടില് ഓട്ടോറക്ഷ ഉണ്ട്പ്പ ഞാൻ പറയും നിങ്ങള ആ വണ്ടി കൊടുത്താണ്ട് സ്കൂട്ടി ക്കിയാക്കിയാളി ന്നാ ഞമ്മക്ക് ഒര് ഒരുമിച്ച് ൻക്കും ഓട്ടാലോ ഹസ്ബന്റ് ആ ആ വണ്ടീല് പോണ ആളാണ് ഹസ്ബന്റ് അപ്പൊ വണ്ടി ബൈക്ക് ഇവിടെ വെച്ച എപ്പോളും പോവ പ്പ ഇൻക്ക്പ്പോരങ്ങാടികോണെങ്കിലൊക്കെ വണ്ടിൾച് പോണന്റെ ആ സ്കൂട്ടിണ്ടെങ്കില് പോവാലോ ആ പക്ഷെ ഹസ്ബന്ററിം റോട്ട്മ്മക്കന്നെ വിടാൻ പറ്റു റ്റൂലാന്ന് പറിം ഞാൻ പഠിച്ചിന് ആ പേടിയാണ് ഓൽക്ക് ഇല്ല ലൈസൻസ് ഒന്നുംട്ത്തില്ല അയ്നൊക്കെ ഇനിയിപ്പം അറിയായാെന്നുല്ലപ്പോ പിന്നെ വണ്ടി വാണ്ടേ സ്വന്തായിട്ട് ഉം ഞമ്മളന്നെ പൈസ എങ്ങനെ കൂട്ട്യച്ചാലും ഓലെ സമ്മതം കിട്ടാതെ വാങ്ങി ല്ലല്ലോ ഇതിപ്പം വണ്ടി റോട്ട്മ്മക്ക് എർങ്ങാള്ളല്ലേ
അതെ അതെ ശെരിയാ ഉം പിന്നെ ധൈര്യംണ്ടെങ്കി ഞമക്ക് പോവാ ആ ആയ്ക്കോ ഓക്കെ ഓക്കെ ശെരി